ഹലോ
ആഹ് കേക്കുന്നില്ലേ
ആഹ് കേക്ക് നല്ല വർത്താനം
പിന്നെ എനിക്ക് ബിരിയാണിക്കെ ചിക്കന് പറഞ്ഞു തരു നാളെക്ക് ബിരിയാണി വെക്കാനായിരുന്നു എനിക്കതറിയില്ല ബിരിയാണി വെക്കാന്
ബിരിയാണി വക്കാനന്ത സുഖലേ ബുദ്ധിമുട്ടിലെ വർ പണിയൊന്നുംല്ലല്ലോ
ഉം എനിക്ക് അറിയില്ല എക്ക അതൊന്നന്ന് പറഞ്ഞേ ആഹ് നാളെ കുട്ടികളൊക്കെ എന്തായാലും നാളെ വെള്ളിയാഴ്ചല്ലേ അപ്പൊ നാളെ വരും അപ്പൊ ഒന്ന് ബിരിയാണി നാളെ വൈകുന്നേരം ബിരിയാണി വെക്ക ജോലി കഴിഞ്ഞിട്ട് ചെന്നിട്ട് ബിരിയാണി വക്കാ ചിട്ട
അ യ്ശരി
അത് സാധനങ്ങൾ എന്തൊക്കെ വേണം എന്നൊക്കെ പറഞ്ഞേ എന്നാൽ നിക്ക അത് വാങ്ങന ന്നെ വെക്കുന്നതും പറഞ്ഞരി ന്നാലത് വെക്കാൻ വക്കോള്ളൂ ഇങ്ങള് എപ്പളും ബരിയാണി വെക്യണ ആൾക്കാരല്ലേ
ബിരിയാണിക്ക് എന്താ എന്ത് ബിരിയാണിണ്ടാക്കണേ ചിക്കനോ ബീഫോ
ചിക്കൻ ബിരിയാണി ഞങ്ങള് ബീഫ് കഴിക്കില്ലല്ലോ അപ്പൊ ചിക്കൻ ബിരിയാണി വെക്കച്ചിട്ട ചിക്കൻ പൊരിച്ചിട്ട് ബിരിയാണി വെക്കില്ലേ
ഉം ഉം ഉം അമ്മള് സ തന്നെ മൂ കടയിൽ പോയാലും മതി പോയിട്ട് നമ്മള് ബിരിയാണിക്ക് ഇപ്പോ ഒരു കിലോ നരിയാണെങ്കിൽ ആ ഒര് ര് കിലോന് അരി വേണ്ട സാനങ്ങള്ന്ന് പറഞ്ഞാല് തരും ഇല്ലെങ്കി നമ്മള് സെപ്പറേറ്റ് ആയിട്ട് ഓരോ സാധനങ്ങൾ വാങ്ങിക്കാ അരി നെയ്യ് അ അങ്ങ ആഹ് വേറെ വേറെ വാങ്ങിക പിന്നെ അതേപോലെ പച്ചക്കറി ആണെങ്കിലും അങ്ങൻ തന്നെ ഉള്ളി തക്കാളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് തൈര് ചപ്പ് അങ്ങനെ സാധനങ്ങള് വാങ്ങിക്ക ആഹ് ഓരോന്ന് വാങ്ങിച്ചാ പച്ചക്കറി വാങ്ങുമ്പോ അങ്ങനെ വാങ്ങിച്ചാ മതി ബിരിയാണി അരീം മസാലൊക്കേണ്ന്ന്ണ്ടെങ്കില് ഒരു കിലോ അരീക്ക് വേണ്ട സാധനങ്ങള് ന്ന് പറഞ്ഞാ മതി കടീന്ന് അങ്ങനെക്കെ തരും
അവര് തരൂല്ലേ ആഹ് അല്ലാന്നോ ഇത് വെക്യാൻ അറിയാതോണ്ടേ ഇത് എന്തൊക്കെ വാങ്ങ ചെലപ്പോം നമ്മള് വാങ്ങി ക്കും ബോ എന്താ വച്ചാ മുഴുവൻ സാധനംണ്ടാവില്ല പിന്നെ ഇത് ഓരോന്നും ഓരോന്നിനിങ്ങനെ ഓടാൻ പോണ്ടിരും
ശരിയ ഒന്നിച്ചൊരു ലിസ്റ്റ് എഴുതിയിട്ട് ആഹ് അങ്ങനെ പോയി വാങ്ങിയാ മതി ഇന്നാ പിന്നെ നമ്മളാവശ്യം അങ്ങനെ പോണ്ട ആവശ്യല്ല
ആഹ് മറ്റേത് എന്തേലും ഏഹ് ഇത് റെഡിയാക്കിങ്ങനെ വരുമ്പോളാവും ആഹ് ആ സാധനം ഇല്ലാറിയ ഇന്നട്ട് പിന്നെ അയിനും ഓടണ്ടിവരും അപ്പൊ പിന്നെ മക്കളോട് ഓടാൻ പറഞ്ഞ അവരോട്ട് പോവൂല അപ്പോഴേക്ക്‌ അവർക്ക് ദേഷ്യം വരും അപ്പൊ പിന്നെ നമ്മളന്നെ ഓടണ്ടേ
അങ്ങനെ എല്ലാരും വ
ഉം അപ്പൊ ആഹ് കുട്ട്യാള് എന്തായാലും രണ്ടാളും പെണ്ണ് ഇവടണ്ടല്ലോ ചെക്കം വരും വര്യണ്ടാവും ന്ന് വിചാരിക്യ എന്നാ ബിരിയാണി വെക്കാച്ചിട്ടേനു ചിക്കങ്ങനെ പൊരിച്ചിട്ട് മസാലയൊക്കെ തിരുബ്യച്ച് പൊരിച്ചാ പോരെ മന്തി പിന്നെട കൊക്കെ ഞാനിങ്ങനെ ണ്ടാക്കാറുണ്ട് ബിരിയാണിക്ക് വല്ലാണ്ട്ങ്ങട്ട് അറിയില്ല
ആഹ് ചിക്കന് ആദ്യം ഒന്ന് പൊരിച്ച് വെച്ചിട്ട് പിന്നെ നമ്മള് മസാലണ്ടാക്കി കിമ്മി റോസ്റ്റ്ണ്ടാക്കിട്ട് പിന്നെ അയില് ചിക്കൻ ഇട്ടിട്ട് അങ്ങനെ അരി ഊറ്റിട്ട്ങ്ങാണ്ട് നെയ്ച്ചോറ് ആക്കിയിട്ടും ഇടും ചെലോര് ചെലര് അരി തളപ്പിച്ച് ഊറ്റിയിട്ട് അങ്ങനെ ഇടും നമുക്ക് ഏതാ വേണ്ടച്ചെങ്കി അങ്ങനെ വേണ്ട രീതില്
ഏഹ് ചിക്കൽക്ക് വാട്ട നമ്മള് നെയ്യയിലാ വട്ടാ അതോ വെളിച്ചെണ്ണേലോ
ഓയിലില് വാട്ട്യാലും മ സൺഫ്ലവർ ആയാലും മതി സൺഫ്ലവർ ഇടുത്താ മതി അതാ ആഹ് അ അതാണ് നല്ലതൊന്നും കൂടെ ഇനിയിപ്പം ചോറിനാണെങ്കിലും നെയ്യ്ന് പകരം സൺ സൺഫ്ലവർ ഉപയോഗിച്ചാ മതി ഇപ്പോ കൂടുതലാളും ആഹ് സൺഫ്ലവർന്നെണ് ഞങ് ആഹ് ആഹ് ആഹ് നെയ്യ് പിന്നെ ഒന്ന്ങ്ങട്ട് ആഹ് തണുത്ത് ക യിഞ്ഞാലേ ഇതാവും ഇങ്ങനെ ഒട്ടി ങ്ങോണ്ടിരിക്കും സൺഫ്ലവർ ആവുമ്പോ അത്രക്ക് ഇത് വരില്ല എല്ലാരും ഇപ്പ സൺഫ്ലവർ ആഹ് സൺഫ്ലവർ ആണ് എല്ലാരും
ആഹ് ആജ അഈ നമ്മളീ ചോറ് വെ ക്കുമ്പോ അരീലൊഴിക്കണോ സൺഫ്ലവറ്
അഹ് ആഹ് മ്മാ തളപ്പിക്കാണ്ന്നുണ്ടെങ്കിൽ ആ വെള്ളത്തിലൊരു ഒത്തിരി ഒഴിച്ചാൽ മതി വ റ്റ്കള്ങ്ങനെ ഒട്ടാതിരിക്കാൻ വേണ്ടിട്ടിച്ചു ആഹ്
നാരങ്ങനീരോ, തൈരോ, എന്തൊക്കെയോ ഒഴിക്കണ കാണാലോ ചോർല് അങ്ങനെ തൈര് ഒഴിക്കോ നാരങ്ങനീരല്ലേ ഒഴിക്കൊള്ളൂ
പിന്നെ മസാലീല് തൈ എന്താണ് തൈരും നാരങ്ങനീരും ക്കെ ഉണ്ടാവും. മസാലമ്മള്
ആഹ് നമ്മൾ ഈ മസാല വാങ്ങിക്കുമ്പളേയ് പൊടിച്ചി ട്ട് പിന്നെ ചിക്കനിലുടുവോ ഈ ച്ചി ബിരിയാണി മസാല ചിക്കനിലേക്ക് ഇടുവോ അപ്പോ
അത് വേണങ്കിട്ടാ മതി ഇല്ലെങ്കി സാധാരണ നമ്മളെ മഞ്ഞളും മൊളകും ആഹ് ആഹ് കുറച്ച് കളറും കൂടി കളറ് വേണങ്കിൽ കൊർച്ച് കളറും കൂടി കൂട്ടിയിട്ട് അത് ഉം പൊരിച്ചെടു ത്താ മതി
അങ്ങനെ മതിലേ മല്ലിപ്പൊടി ഇടില്ല ല്ലേ
ഏയ് മല്ലിപ്പൊടി ഇടലില്ല
ഉം ചിക്കൻ മസാല ഇടുവോ ബിരിയാണി വെക്കുമ്പോ ചിക്കന്റെ, ചിക്കനില് ആഹ് ആഹ്
ഞങ്ങളൊന്നുഇടൂല, ഞങ്ങക്കെന്താ വച്ചാ മസാലകളങ്ങത്തെ മ മസാലകളൊന്നും ഇഷ്ടല്ലാത്തോണ്ട് ഞങ്ങളൊന്നും ഇടാറില്ല. പക്ഷെ സാധാരണ ഇട്ണോല്ണ്ട് ചിക്കൻ മസാലേണെങ്കിലും ബീഫാണെങ്കില് ബീഫ് മസാല
മസാല കൂടുതൽ വേണംന്നുള്ളോ ല് മതീല്ലേ അങ്ങനെയാവു ഇടെണ്ടത് ലെ ആഹ് ഉം ഞാന് ബിരിയാണി വെച് ച്ചോക്ക കരുതിട്ടാ, പിന്നെ നമ്മള്ത് വറ്റിക്കാണോ അതോ ഊറ്റ് സുഖം ഉണ്ടാവുക ചോറിന് കൂടുതല് രസണ്ടാവ എങ്ങനെ
ഉറ്റാണെങ്കി ഒന്നുംകൂടെ ഊറ്റാണെ ങ്കിൽ നമുക്ക് ചോറ് വല്ലാതെ കട്ടാവാതെങ്ങനെ കിട്ടും. വറ്റിച്ച ആഹ് വറ്റ് റ്റിച്ചു കഴിഞ്ഞാല് ചെലപ്പോ ചേലെ ചോ അരിന്റെ തിനനുസരി ച്ച് ചെലപ്പങ്ങനെ കട്ട ആഹ് ആഹ്
മ്മ്ഹ് അത് ചെല അരി വേഗം വേവും ചേലെ അരി വേഗം വേവില്ല. എപ്പളും നമുക്ക് ഒരേ അരി
ആഹ് ആഹ് ല്ല അപ്പ അരിന്റെ ഇതിനനുസരിച്ച് ആവും അപ്പൊമ്മള് ശരിക്ക് -
ങൊണ്ടൊക്കെ പ്പെത്രാള് ഭക്ഷണം കഴിക്കും
ഒരിലെ അരികൊണ്ട് ഉണ്ടായാല് ഒരു നമ്മളിപ്പോ വീട്ടിലൊക്കേണെങ്കില് പ്പോ എന്തായാലും ഒരു ആറേഴാൾക്കൊ ക്കൊ സുഖായിട്ടുണ്ടാവും
നമ്മൾ കൂടുതലൊന്നുല്ലല്ലോ കുട്ടികളല്ലെപ്പൊ അങ്ങനെ നല്ല രീതിയില്
ആഹ് അവര് തന്നെ കഴിക്കൂള്ളൂ. നമ്മളൊക്കെപ്പൊ ഒരു നേരം കഴിച്ചു കഴിഞ്ഞാ പിന്നെ അമ്മക്കത് വേണ്ട അപ്പോ പിന്നെ വല്ല കഞ്ഞിയോ മുരിങ്ങ മുരിങ്ങ താളിച്ചതൊക്കെ ഒക്കെ ചോറ് കിട്ടിയാ മതി അമ്മക്ക് ചോറ്ന്ന കുട്ട്യാക്കന്നെ വേണ്ടൊള്ളൂ
അതെ
അപ്പന്ന അവര്ക്ക് കഴിക്കാം ഈ ഒരു കിലോ അരിക്കെ അപ്പ എത്ര വാങ്ങണ്ടെ വരും ചിക്കൻ രണ്ട് മൂന്ന് രണ്ട് കിലോ
രൻ രണ്ട് വാങ്ങിയാ മതി രണ്ട്ണ്ടാവും. അങ്ങനെണ് സാധാരണ വാങ്ങ ഒരു കിലോ അരിയാണെങ്കി രണ്ട് കിലോ എറച്ചി ന്നുള്ള രീതിയിലാണ്. എറ ച്ചി ആയിട്ട് രണ്ടു വേണം. ആ അപ്പോ രണ്ട് കിലോ ചിക്കൻ വാങ്ങി ഉം
ഉം അഹ് ശരി
എന്തായാലും നാളെ ഇണ്ടാക്കി കിം
ന്ന നാളെണ്ട നാളെ ണ്ടാക്കികോകണംക ഞാനേയ് ഞാനിങ്ങനെ ന്റെറ ഒരു ഫ്രണ്ട് ണ്ടാര് രുന്നു ഇങ്ങനെ പഠിച്ചതാ ഞാമന്തി വെക്കാന് ആ ഓള്ങ്ങനെ പറഞ്ഞന്നിട്ടാണ് ഞാൻ മന്തി വയ്ക്കല് പഠിച്ച പഠിച്ചത് ഓള് ഓള ഹസ്ബൻഡ്കാ ത് അവർക്ക് ഹോട്ടലള്ളതാ അപ്പൊ ഞാന് പ്പ സാധനൊക്കെ അവര്പറഞ്ഞലിസ്റ്റ്എനിക്ക് അയച്ചന്നുന്നിട് സാധനക്കെ എന്റെന്നാ ഒരുന്നാ ത്തുന്റെമ മക ണ്ടാര്ന്നു കല്യാണം കഴിച്ചപ്പോ അവരെ സൽക്കാരത്തിന് വിളിച് ണ്ട് ര് ന്നു ട് ഞാ എല്ലരോടും എന്റെ കൂടെ വർക്ക് യ്ണരോടൊക്കെ ചോയ്ച്ഞാന്. എങ്ങനെ മന്തിയാക്കി അവര്പറഞ്ഞന്നിന്റെ പൊറ്ത്ത് ഇവരതും എല്ലാര തുപാടെ കൂട്ടിയിട്ട്ഒരു മന്തി ഒരു മന്തിയാ ക ല് ണ്ടായി ഞാൻ അന്ന് ഞാന് അഞ്ച് കിലോ അരികൊണ്ടാഞാൻമന്തി വെച്ചത്
ആഹ അതെന്താ റ ഓരോരുത്തര് ഓരോ മോഡല് ഓരോര് രക്കരോ ടെ സ്റ്റ്ല്ലേ ഓരോ ര് രീതിയില് ഇങ്ങനെ ക്കണ സമയത്ത് അങ്ങനെ ആഹ പലതുംപലെഐഡിയ
വിത്യ സായിട്ടുള്ളരീതിര്ന്നു അപ്പൊ ഞാനെന്ത്തു അതൊക്കെ പാടെ കൂ കു ട്ടിട്ട് ഒരു മന്തിട്ച്ചുപിന്നെഅവര് എനിക്ക് വീടി കൊളിത് പറഞ്ഞന്നു കാരണം ചിക്കനൊക്കെ ഒരുപാട്ള്ളതല്ലേ കോഴി കോഴിഇറച്ച തക്കെ ഒരുപാട്ണ്ടായതോണ്ട് ദൊക്കപ്പാടെ ആദ്യായിട്ട് വെച്ചപ്പം പിന്നെ അന്ന് വെച്ചപ്പോ നല്ല രസണ്ടായിരുന്നു അ നല്ല രസര്ന്നു എല്ലാര് ക്കും ഇഷ്ടായി തകന് കറക്റ്റ് കറക് റ്റ് രുന്നു അന്ന് ഞങ്ങള് പത്ത് മുപ്പത ആൾക്ക് കഴിക്കാള്ള ഭക്ഷണം അന്ന് ഉണ്ടാക്കിര്ന്നു ഉം ഉ ഇതിപ്പോ ഞാനും കുട്യളും മാത്രല്ലേ ഇപ്പൊ രാത്രി വെക്കാണച്ച അവര്ക് പിറ്റെസം രാവിലെകൂടെ കഴിക്കാള്ളത്ണ്ടാകും
ആഹ ആ ഞാന് അയ്ന് ഞങ്ങളും അയ് ന് വീട്ടില് ഞങ്ങളും കൊറ ച്ചാല ആയതുകൊണ്ട് കൊറച് രികെട് തന്നെ വെക്കല് പിന്നെ കൂടുതലൊക്കെ എല്ലാരും കൂടുണ പ്രോഗ്ര പരിപാടിക്കെന്ന്ണ്ട ങ്കില് ബടെ ഇമ്മഇപ്പക്കെഫുഡ് ഇണ്ടാക്കാൻ പോണ ആൾക്കാര പക്ഷെ ഓല്
ഉം ഉം ആഹ അതറിയണ്ടാ ഞാന് വീട്ടില് ഞവീട്ട ചെന്നലു ഇങ്ങനെണ് ഇന്റെ അനിയന് ഇതേമാതിരി ഒരു ബിരിയാണി ക്കാൻ പുതിയാവല ഓന് ഇടക്ക്‌ ഇടക്ക്‌ അപ്പൊ ഞാനത് ഞങ്ങള്ഇതേ മാതിരി ഞാനും കൂടുതൽ വീട് പോവു മ്പോ മാത്രെവെക്കാറുള്ളു ബ് ട് ന്ന് വല്ലാണ്ടെ വെക്കില്ല പിന്നെ മകള് രണ്ടുസാ യി ദഇങ്ങനെ പറയണു ന്തേലും സ്പെഷ്യല് ആയിട്ട് ണ്ടാക്കാറ്ന്നു എന്നും ഈ അവിയലും സാമ്പാറും ആയിട്ട് മട്ത്തിട്ടുണ്ട് ന്ന ങ്ങനെ പറിം അപ്പ ന്ന ആയ്ക്കോട്ടെന്ന നാളെ ബിരിയാണിക്കെഏതായാലും മഴയല്ലേ അപ്പൊ വര്ക്ക്‌ ഇങ്ങനെ വെറുതെ ഇരുന്നിട്ട് നിപ്പോ നാളെ നാളെല്ലേസ് കുള് മറ്റന്നല്ലല്ലോ ഇന്ന് രണ്ടു സം ലീവ് അല്ലേ ഉം അപ്പ ന്ന എന്ത് വീട്ടില ഉണ്ടാക്കിച്ചാലുംതെ കയില്ല പിന്നെപ പചക്കറി കൂടുതല് കഴിക്കില്ലല്ലോ ഒന്ന് പരക്കറീന്റെ കറിയണെന്ന് ണ്ടെങ്കി രാത്രി വിശപ്പന്നെ ഉണ്ടാവില്ലായിരിക്കും അപ്പൊ ഒരു പ്പ്
അത് ഇപ്പത്തെ എല്ലാ കുട്ടിളെ അവസ്ഥ തന്നെണ്
ആ ആണേ പച്ചക്കറി ആണന്ന് പറഞ്ഞാല് എന്നായി ര് ചിക്കന്റെ മണ അടിച്ചാ മതി അപ്പോളക്ക് വിശപ്പ് ഇറങ്ങിടണ്ടായി ചോറ്ണാനായില്ലേ ചോറ് ണ്ണാനായിലെ നേര മറി ച്ച് വല്ല പച്ചക്കറി ആഹ പച്ചക്കറി വെചാ ച്ചന്ന് വിശപ് ണ്ടാവില്ല ചോറണാനായിട്ടും ഉണ്ടാവില്ല എന്നിട്ട് പിന്നെ അങ്ങനെ അങ്ങ് ട്ടും ങ്ങ്ട്ടു ഇ ങ്ങ് ട്ടു ന്നട് ക്കും പിെ തിണലോ വിചാരിച്ച് തിന്നഅല്ലെങ്ക പിന്നെ അവര് അങ്ങനെ കിടന്ന് ഉറങ്ങിയിട്ടുണ്ടാ അപ്പൊ ന്ന എന്തേലും തരികി ട ഒപ്പിക്കാലോ വിചാരിച്ചിട്ട് വെക്കാനുള്ള ത് ങ്ങനെ പറഞ്ഞന്നനമുക്ക് മനസ് ഇല്ലല്ലോ പിന്നെ നമ്മള് നമ്മളതായ കുറച്ച് രീതിക്കൊക്കെ മ്മള് പൊടിക്കൈ വർത്താല് അങ്ങനെയനെ റെഡി ആക്കാലോ വിചാരിച്ച ആഹ അപത് ശെരിയായി കിട്ടിക്കോളും അത് വിചാരിച്ചിട്ട തന്നെ ഞാനും
ആദ്യ ഒന്ന് ഇണ്ട ആദ്യം ഒന്ന് ഉണ്ടാക്കുമ്പോഴള്ളൂ ആ ഒരു ബുദ്ധിമുട്ട്ുണ്ടാകുകറ പിന്നെ കുറച്ച് പിന്നെ നമുക്ക് സുഖമായിട്ട് ഉണ്ടാക്കാം ഫസ്റ്റ് അത് ആ
ോ നെയ്ച്ചോറ് ഞാൻ വെക്കും കാരണം അത് പണിയില്ലല്ലോ അത് കൊറച്ച് ചോറ് ഊറ്റിട്ടിട്ട് അതിന്റെ മോള്ള് കൊറച്ച് നെയ്യ് ഒഴിച്ചാ നെയ്ചോറായില്ലേ കുറച്ചണ്ടി പരിപ്പ് മുന്തിരി ഉള്ളിയൊക്കെ വറുത്തിട്ട് കഴിഞ്ഞാല് അത് നെയ്ച്ചോറായി ഇതിപ്പോ ബിരിയാണി പറയുമ്പോ ആ ഒരു കടയിൽന്ന് കിട്ടുന്ന ഒരു ടേസ്റ്റ് ല്ലെങ്കിൽ ഇവര് കഴിക്കൂല്ലല്ലോ ഏഹ ഇത് രസമല്ലാ അറിയില്ലേ വെറുതെ ചോറു ആായി തന്നിട്ട് വരെ പിന്നെ തട്ടിക്കൂട്ട് ബിരിയാണി ഉണ്ടാക്ക പരിപാടി എന്നൊക്ക അറിയില്ല ഞാ അങ്ങനത്തന്നും ഉാകില്ലണ്ടാക്ക ആുമ്പോ നേരെ ചോ. റ് ഉണ്ടാക്കുന്നല്ലാതെ കുക്കറിൽ ഉണ്ടാക്കിയാൽ മതി എന്നൊക്കൊണ് പറയും ഇവര് ചില ദിവസം അങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ മതിന്നൊക്കെആർക്കാ പഴി നൊകെ ഒഴിവ് രാവിലെ ഓടുന്ന നേര ഇന്ന എന്തായാലും ഞാൻ നാളെ ഉണ്ടാക്കിോക്കട്ടെ എന്നിട്ട് വിളിക്കണ്ട്
ആഹ ആയിക്കോട്ടന്നാ